അ ആഹ എന്തക്കെണ്ട്
എന്ത് സുഖാണ് കുഴപ്പമൊന്നുമില്ല
ആഹ
എ ന്തൊക്കെ വിശേഷങ്ങൾ
സുഖം അങ്ങനെ പോകുന്നു
ആഹ മക്കളൊക്കെ സ്കൂളിൽ പോയി ഉം പോയി
ആഹ
ചാകുടി കഴിഞ്ഞോ
ഓ ചായകുടി കഴിഞ്ഞു
ആഹ എന്താ ചായക്ക് കടി
ചായക്ക് ഇന്ന് നെയ്ച്ചോറ ഉണ്ടാക്കി ഞാൻ ചിക്കൻ കറി ഹഹ ഇന്ന് പനി ആയിട്ട്
ആഹ ഹ് കുട്ട്യോളൊക്കെ കഴിക്കോ രാവിൽ തന്നെ
ഇല്ല ഓൾക്ക് മടിയാണ് അത് സുഖല്ലത നിക്കുമ്പോളേ ആഹ പിന്നെ കൊറച്ചൊക്കെ തിന്നിട്ടുള്ളൂ എല്ലാർക്കും സാധാ കടി എന്ന് പോലെ ഒന്നും പോയിട്ടില്ല.
ആഹ അത് രാവിലത്ത തന്നെ ആവാൻ കുട്ടിയൊക്കെ ഒന്നു
ആ ഇല്ല ഞാൻ പിന്നെനിക്ക് കഞ്ഞി മതി അപ്പ പിന്നെ നെയ്ചോറ ആക്കിയാ പിന്നെ
അതെ.
ആഅടുപ്പത്തേക്ക് പോവാൻ കയന്ന്. ഇടെ ഡോക്ടർ കാണിച്ചു വന്നണ്.
സുഖ ഇല്ലെങ്കിലും ടെസ്റ്റ് ചെയ്യാനൊക്കെ പറണ നാളെ പനിക്ക് കൊറച്ച് കൊറവുണ്ട് പക്ഷെ ഷീണോന്നും വിട്ടിട്ടില്ല.
ഇപ്പപ്പത്തെ പനിക്ക് അങ്ങനത്തെ നല്ല ക്ഷീണണേ.
ആ ഷീണും വേദന കാലൊക്കെ നല്ല വേദന. എന്തപോ ഒരു വേദനയാന്നോ.
പിന്നെ
മഴയുണ്ടോ ഇന്ന്?
ഇന്ന് മഴയില്ലന്നല ഉണ്ടായില്ല ഇന്നലെ രാവിലെ അല്ല മഴയരുന്നു.
ആ അവിടെ അങ്ങെ നല്ല മഴയുംഇടിയും.
ഉ ഇവിടെ നല്ല മഴയൊക്കെ ഉം. പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുമോ വീട്ടിൽ?
പച്ചക്കറി ആയിട്ടില്ല ആ പച്ചക്കറി ആയിട്ടില്ല കൃഷിണ്ട് പൂളുണ്ട്. പിന്നെ ചേമ്പ് ചേന
അങ്ങനെയൊക്കെ.
ആ അങ്ങനെണ്ട് മഞ്ഞള്
ഉ അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യൂല്ലേ.
അങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യും പിന്നെ അത് ഉമ്മ കുറച്ച് പത്തനോ കുമ്പളനോ എന്തോ കുഴിച്ചിട്ടിനെ പക്ഷേ ആ ഒന്നും ഉണ്ടായില്ല പോത്തന ആകെ മൈ ആഹ മൈ ആയിട്ടാണോ അറിയില്ലോ വള്ളിയൊക്കെ കേടന്ന ആഹ ആഹ
ആ
പിന്നെ എത് റംബൂട്ടാനും ചിക്കുവ അങ്ങനത്തൊക്കെ ഇണ്ടായിന്.
ഉം ഇപ്പം റാമ്പുട്ടൻ്റെ സീസൺ അല്ലേല്ലേ?
സീസൺ റമ്പൂട്ടാൻ രണ്ട് സൈസ് ഉണ്ട് മഞ്ഞണ്ട് വെള്ളയും ചോപ്പുണ്ട്.
ആഹ.
രണ്ട് വയസുണ്ട്.
ഉം.
അതിങ്ങനെ നമ്മൾ അരി ഇവിടുന്ന് കടയിൽന്ന് വാങ്ങിക്ക കൊണ്ടിരന്നുണ്ടാവുമല്ലോ. ആ അങ്ങനെ വാങ്ങിക്ക കൊണ്ടന്നെ കുഴിച്ചിട്ടാണ്ട് കുരു കുഴിച്ചിട്ടതാ ആഹ കുരു കുഴിച്ചിട്ടാല്ലേ അങ്ങനെ ഇണ്ടായത പക്ഷെ ഞങ്ങള് ഇമ്മ കായ ഒന്നും ഇണ്ടാവില്ല ചരിച്ചിട്ടോ കൊറെ വലുതായിന്.
ആഹ് അങ്ങനെ അങ്ങനെ കുഴിച്ചിട്ടേ ഇണ്ടാവൂലന്നൊക്കെ പറഞ്ഞകേട്ടിനല്ലോ
അപ്പൊ ഞാനിതേപോലെ കുഴിച്ചിട്ട് വലിയ മരമായിട്ട ഒന്നും ഉണ്ടാണില്ലേ ഇനി അപ്പൊ ഞങ്ങ ഇങ്ങനെ പറഞ്ഞ ഇപ്പ വെട്ടി ഇടഞ്ഞ അഥവാ ഉണ്ടായില്ലെങ്കിലോ. അപ്പൊ കഴിഞ്ഞ വർഷം പറഞ്ഞ നമുക്ക് ഈ വർഷം നോക്കി നോക്കാന്ന് അങ്ങനെ നിന്നപ്പോ പിന്നെ
ഉ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവലന്നൊക്കെ. ബ്ടിം ചില പരലൊക്കെ അങ്ങനെ ഉണ്ടായിത് കുര്യ തന്നി ഇട്ട്ണ്ടായതാണ് ഞാനിട്ട്.
ന്നാലും ഇപ്പൊ കായ് ഉണ്ട് ഒന്ന് മഞ്ഞ കായ് ആണ് കായ്ച്ചിട്ടുള്ളത് ഒന്നുമൽ ചുവപ്പ് ആണ് ചുവപ്പാണോ വാങ്ങിയത് ഉണ്ടായപ്പോൾ മഞ്ഞ യാണ് ചോക്ക്ണില്ല ഒന്ന് ചുവപ്പ് അഹ് മരത്തിന്മൽ കാണുമ്പോ നല്ല രസാട്ടോ നിറയേ കാണുമ്പോൾ ചുവപ്പ് ഇങ്ങനെ കാണാൻ നല്ല രസാണ് പിന്നെന്താ പോലെ പിന്നെ നമ്മക്ക് ഇങ്ങനെ കൃഷി ഭവൻനിൽനിന്നൊക്ക കിട്ടുമല്ലോ തൈ
ആഹ്.
അങ്ങനെ കൊണ്ടന്നാണ്ട് ഞാന് ഇതിന്റെ മുന്നേ കുയിച്ചിട്ടുണ്ട് അതിന്മൽ ഇപ്പോഴും ഉണ്ടായില്ല അതിങ്ങനെ ഈ ബെൽടെയ്താണ്ടൊ അങ്ങനെ ഗ്രാഫ്റ്റിങ്‌ ഒക്കെ ചെയ്താണ്ടക്കാണല്ലോ ആ ബെൽഡിങ്ങൊ, ഗ്രാഫ്റ്റിങ്ങൊ ക്കെ പർ ചെയ്തുകൊണ്ടന്ന പഷേ അയ്മാലൊന്നു ഇതുവരെ ളാഅയിന്റെപ്പൊ ചിക്കുയിച്ചിട്ട്ണ് ചെറിയ മാവുണ്ട്. പിലാതെയ്യ്ണ്ട് പിന്നെ മാങ്കോസ്റ്റിനോ എന്തോ പറഞ്ഞത്. സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലഹ്.
ആഹ്. ആ ഹാ.
അഹ് ചെല്ത് ഇണ്ടാവാം പ്രയാസേക്കാരം തോന്നുണ്ട് ഇങ്ങനെ കായേ.
ആഹ് അങ്ങനെ പറഞ്ഞേട്ട് ഇബടെ ഒൻ ഇബടല്ല്യ സാധനങ്ങളെന്നല്ല്യ വടെ ഹ്. . ഇല്ല്യ ല്ല ഇഞ് ഇണ്ടാക്കിയോക്കണം കുട്ടിള് കുരൊക്കെങ്ങനെ തിന്ന്ട്ട കുരുഒക്കെണ്ട് ഞാൻ ഇട്ത്തെച്ച്ട്ട്.
ആ ആഹ് ആ ഇണ്ടായാത്ത നമ്മളെ കുട്ടിയാക്ക് പറച്ചൊടുക്കാ ങ്ങനെ ആശ്യ
ആ ഞമ്മക്കു ആയാലും കാണാന് നമ്മളെ വീട്ടിലുണ്ടാവുമ്പല്ല്യെ ഒരോരുത്ത്ന്ന് കിട്ട്നക്കാട്ടി ന്നെ നമ്മക്കി . മ്മളെ വീട്ടില് ഇണ്ടാവുമ്പോ അതൊരു.
ആ അതെ ഒരിതാണ് പിന്നെ ഈ ചിക്കൊക്കെ ഇണ്ടായാലേ നമ്മക്ക് ആരേം വരുമ്പോക്കെ ജൂസ്
അതെ ആ അതൊക്കെ ന
നല്ലതാണ് പാല് ഫ്രിഡ്ജിൽണ്ടായ പിന്നെ. സുകാണല്ലോ ഇണ്ടായതായാല്. ഉച്ചേക്ക് ഫുഡിനക്കായോ?
ഉച്ചക്ക് ഫുഡിന്ള്ള ചോറ്ണ്ട് അടുപ്പത്ത് കറി അതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് വെ ഇന്ന് വെള്ളരിക്കെൻ ഇതുആണ്. പരിപ്പക്കെട്ടാണ്ട്.
ഏഹ് മീൻ കിട്ടലുണ്ടോ?
നല്ല മീൻ അങ്ങനെ കിട്ടലില്ല പ്പൊ മീൻന്ല്ല വെലിയല്ലെപ്പൊ മീൻ മീനും നന്നല്ല ഒരീസം അയല കൊടുന്നു ഒണക്കലിന്റെ ചൊയ.
ആ ലെ
ഉം.
പിന്നെ മീ രസംണ്ടാവൂല മറ്റേ ട്രോളിങ്ങായോണ്ടേ മീ
ആഹ് ആ അതാണ് പിന്നെ വാങ്ങി ട്ടില്ല പിന്നെ ഈ ഒണക്കൽ, പ്പേരി അങ്ങനൊക്കെ ആയിട്ട് പോവും.
ആഹ് അതേ ഇന്നലെ ഇടി വെട്ടിയാണ്ട് ഇതേപോലെ കൊറെേ ആൾക്കാര തൊക്കെ കത്തിപ്പോയി ർഞ്ഞിട്ട് ഇവിടൊക്കെ.
ആഹ്.
ഉം ഫ്രിഡ്ജോ കത്തി പോയിന ഏ ഞങ്ങള് ഇതേപോലെ ഹ് ഞങ്ങള് ഇതേപോലെ ആ ഫസ്റ്റ് മയ തുടങ്ങിയതിലൊര് ഇടിം മയിം ണ്ടേനി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇല്ലേനി ഞങ്ങള്. പിന്നെ പുത്യായ വണ്ടിം വാങ്ങാം വാണ്ടി പോയിനി അന്ന് പോയ സമയത്ത് തേപോലെ അങ്ങള് വന്നപ്പോ ഈസ്
ഉം
പിന്നെ നോക്കി നോക്കിയപ്പൊ വർക്ക് ചെയ്യുന്നില്ല അയ്ല് അയാൾ ഇബടെ നമ്മള് കമ്പനിക്കൊക്കെ വിളിച്ച് പറഞ്ഞാണ്ട് ഓല് വന്ന്‌ നന്നാക്കി നന്നാക്കാൻ വേണ്ടി വന്നായോണ്ട് ഓലർഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ ഏതായാലും ഗ്യാരണ്ടി തീ അതുകൊണ്ട് പിന്നെ ഓല് മാറ്റി തന്ന്‌ മാ അത് ബോഡ് പോയതാണ് അർഞ്
ആഹ് കൈ ഇടി
ആഹ് പോയതാ തോന്നുണ്ട് എന്നട്ട് ഓലറിഞ് ഗ്യാരണ്ടി തീരാത്തോണ്ട് നിങ്ങക്ക് സുഖായി നിങ്ങള ഭാഗ്യാണ് ആ അല്ലെങ്കിൽ എ പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ വേണം പറഞ്ഞു ആ സാധനത്തിന് അതും നമ്മളീ സ്കൂള്ന്തൊക്കെ തുറക്കണ ഈ ടൈമ് ബുദ്ധിമുട്ടി ടൈം ആവും ചെയ്യാം
അതെ അതെ
ആഹ് ഇന്നട്ട് പിന്നെ ഓല് വന്ന് പിന്നെ രണ്ട് മൂന്നാലിസം കഴിഞ് ഇബട്ന്ന് ഇങ്ങനെ വിളിച്ചും കമ്പനിക്ക് വിളിച്ച് ഇങ്ങനെ ശല്യ
അതെ അപ്പ തന്നെ ഓരു വെരുള്ളൂ ആയാലോയാ ആ അല്ലെങ്കി ഓല്ങ്ങനെ സാവധാനം നിക്കും ഞമ്മള് ശല്യം ചെയ്യന്നനുസരിച്ചിട്ട് ഓല് വേം ശരിയാക്കും
ആഹ് അതെ അങ്ങനെ ശല്യം ചെയ്ത് ആയപ്പോലും ഇങ്ങട്ട് ഏതായാലും വേ വന്ന് ഫിറ്റ് ചെയ്ത് തന്നു പോയി പിന്നെ പിന്നെ അന്നന്നേ ഓൽക്കന്നെ നല്ല പൈസെ ട്ടോ എന്തോരു പൈസയാണ് ഓൽക്ക്ന്നോ ആയിരത്തി ഫിറ്റ് ചെയ്യണെണല്ലേ ഫിറ്റിംഗ് ചാർജ് നമ്മള് കൊടുക്കണം ഗ്യാരണ്ടി തീർന്നണ് തീർന്നില്ല പറഞ്ഞിട്ട് കാര്യല്ല ഒരു സാധന ആഹ് സാധനത്തിനുള്ളതാണ് ഓല് ഗ്യാരണ്ടി ആക്കി തര്ണ് നമ്മള് ഓലെ പൈസ അന്ന് കൊടുക്കണം. അപ്പൊ ഞാൻ പറയാ ഞാൻ ഇവിടെ മക്കളോടൊക്കെ പറയിട്ടോ അങ്ങനെ എന്തെങ്കിലുംക്കെ ജോലി പഠിച്ചാലേ നല്ലൊരു കാര്യാണ് അറിം ആങ്ങനത്തൊക്കെ ആവുമ്പോ വല്ലാ പണയില്ലല്ലോ ഈ വെയിലും, മയൊന്നും കൊള്ള
അതൊന്നും വേണ്ട
ആഹ് നല്ല പൈസയാണ്
ഉം മക്കള് എന്തിനാ പഠിക്ക്ണ്
ഓൻ പ്ലസ് ടൂ ലാണ്
ഏ
ആ വ്ല്യ യോൻ ഞാൻപറ പ്ലസ് ടു കഴിഞ്ഞ്ട്ട് ഇങ്ങനെ. എന്തെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ന്തീക്ക് പൊയ്ക്കോ എസിയോ.
അതെ ആ പഠിച്ച ഉ ഒരാളെ ള്ളു. ഹലോ
അല്ല നാലാള്ണ്ട്.
അതെ. ആഹ
ഓ ഫസ്റ്റ് മോനാ പനി തൊടങ്ങിയത് ഓന് പനിച്ചുഓനെ കൊണ്ടോയി കാണിച്ച് ആയപ്പോത്തി ന് ഇൻക്ക് പനിച്ചു. പിന്നെപ്പ ഇന്ന് ആ എല്ലാവർക്കും ആയി ആഹ ഇപ്പൊ പനി പകർച്ച. വ്യാധിപനിയാണല്ലോ എല്ലോടത്തി ആ ആ ഹോസ്പിറ്റലക്ക്ഒരു വർക്കിടന്ന് ചെല്ലാനായിട്ട്
ആർക്കു ഇല്ല.
ആണ്. ഏതായാലും ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം ഇതൊന്നും ഇല്ലാഞാ കഴിച്ചിലായേനി
അതെ അതെ അതെ നിങ്ങളവിടെ പുഴയും തോടക്കെയുള്ള സ്ഥലാ?
ഇല്ല കൊറച്ചപ്പുറത്താണ് എന്നാലും ഞങ്ങൾക്ക് ഇവിടുന്ന് അരി കൊടുക്കും അങ്ങനെ കടയൊക്ക ഒന്നും ദൂരം വിട്ട് സാധനത്തിന് പോണെങ്കിലൊന്നേ? ആ ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് തുപോലെ ഒരു കുറി ഇന്നെ വലി യോന പ്രസവത്തിന് കൊണ്ടു പോണം ഇനി ഫുള്ള് സ്ഥലത്ത് കൂടി വെള്ളം എന്റെ വീട് കൊറച്ചു എടു ത്താനാണോ അപ്പം എല്ലോടത്തും വെള്ളം പ്രസവത്തിന് പോകാൻ നേര ആയപ്പ കൊറച്ചൊരു ആ പത്തിഞ്ചോട് വീട്ടിക്ക് എത്തേണ്ട സമയത്ത് ഞാൻ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട് എത്തുമ്പം ആ അയിലിതിലൊക്കെ ചുറ്റിവളഞ്ഞ് പോയിട്ടേ സമയം അവിടെ അത്രല്ല നമ്മുക്കൊരു സമയം ങ്ങല്ലോ ആ അപ്പുതുകിടത്തണല്ലോ അങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ പോയി അത് ഇതേപോലെ ചുരിദാറ അടിച്ച കടേന്ന് വാങ്ങിക്കൊണ്ട് പോവാൻ കഴിഞ്ഞില്ല
അന്നൊക്കെ അങ്ങനൊക്കെ ഞങ്ങളെടെ പെരേവെള്ളംകേറു കോട്ടേ വെള്ളം കേ സ്ഥല ഞങ്ങളവിടെ ഞങ്ങളെ വീട്ടിൽ ങ്ങളങ്ങള് വീട് കുറച്ചേക്ക എത്തതുകൊണ്ട് ഞങ്ങളേക്ക് കേറൂല ങ്ങക്ക് തോടുംപുഴയെക്കെ അടുതന്നെ
ആ ആ ഉമ്മാക്ക് പിന്നെന്തായ പിന്നെ വിളിച്ച ആആയിക്കോ